അസ്ലാമുഅലെക്കും ഹലോ ആഹ് കേൾക്ണ്ട്
എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം ചായക്കുടിയക്കെ കയിഞ്ഞോ
ഹലോ
ചായക്കൂടിയൊക്കെ കഴിഞ്ഞോ ചോയിക്ക
നല്ലത്
ആഹ് അഹ് കയ്നിങ്ങനെ വേറെന്തൊക്കെ വീട്ടില് വിശേഷം എന്തൊക്കെയാ കുട്ടികള് ഹസ്ബന്ഡ്
ഹസ്ബന്റിന്ന് ലീവാണ്
ആഹ് ഞാറാഴ്ച ആയതുകൊണ്ടല്ലേ ആഹ് കുട്ടികളോ
കുട്ടികള് ഒരാൾ എന്താ അവിടെണ്ട് ചായുടിച്ചണെ ഒരാള് മദ്രസ് പോയി മദ്രസ് വിട്ട് വരാനായി രണ്ടാള്
ആഹ് ആൺകുട്യോ പെൺകുട്യൊ
ഒരാള് അഞ്ചു വയസ്സും ഒരാള് രണ്ടര വയസ്സും
ആഹ്
ഒരാണ് ഒരു പെണ്ണ്
ഒരുപെണ്ണ് ഹസ്ബൻറിന് എന്ത് ഏ ഹസ്ബൻഡന് എന്താ ജോലി
ഏ
ഹസ്ബൻറിന് എന്താ ജോലി ചോയ്ക്കുക
ഹസ്ബൻഡിൻ്റെ ജോലിയോ
ആഹ്
ഹസ്ബൻഡ് ഡൈവറാണ്
ആ ഡ്രൈവറ് ആഎന്ത് വണ്ടി ഓടിച്ച്ണത്
ഏ
എന്ത് വണ്ടിയാ ഓടിക്കണ
ഓട്ടോർസ
ആഹ് ആഹ് ആ ഞായറാഴ്ച ആായിട്ട് ലീവാ
ഞായറാഴ്ച ട്രിപ്പ് അങ്ങനെ വന്നിട്ടില്ല ട്രിപ്പ് വന്നാലേ പോവുള്ളൂ
പോള്ളു ആഹ അങ്ങനെയ മഴയുണ്ടവിടെ നാട്ടില്
മയപ്പല്ല ഇപ്പൊ ഒന്ന് വെയില് കാണണ് ണ്ട് പക്ഷെ അങ്ങനെണ്ട് വെയില് വന്നിട്ട് പ ഞമ്മളെ ഡ്രസ്സ ഒക്കെ ഇടാൻ പറ്റിയ വെയിലൊന്നും വന്നിട്ടില്ല
വന്നിട്ടില്ല ആ ഇവിടെയൊക്കെ മഴ നന്നിന്ന്ന്നലെ ഉച്ചയ്ക്ക് ശേഷം നല്ല ഉലർച്ചയായിരുന്നു ഇന്നിപ്പോ നല്ലൊരു മഴ പെയ്തു പോയി
ആഹ് ആ
വീട്ടിൽ വേറെ ആരൊക്കെ നിങ്ങൾ വേറെ താമസം അതോതറവാട്ടിലോ
ഏ ങ്ങൾ റേഞ്ച് കിട്ടാത്ത സ്ഥ സ്ഥലത്താ
അല്ലല്ലറേയ്ഞ്ചൊക്കെ ണ്ടല്ലോ
കേക്കണില്ല
പ്പോളും കേൾക്കണില്ലേ റേഞ്ച് ആ റേഞ്ചിന്റെ പ്രോബ്ലം ഒന്നും ഇവിടല്ല
ഏ
മഴന്റെ ഇതാണ്ടായിട്ടാണോന്ന് പറയാൻ പറ്റൂലട്ടോ
ഞായറഴ്ച ങ്ങട്ടെങ്കിലും പോണുണ്ടോ
ഇല്ല ഇല്ല ഞാൻ എന്റെ ഹസ്ബൻഡ് ഇവിടില്ല സൗദിയിലാണ് അപ്പൊ അവര് വരുമ്പോളൊക്കെ ക്കെങ്ങനെ പോവാൻ പറ്റുള്ളൂ അല്ലാതെങ്ങോട്ടും പോവാൻ പറ്റൂല ഉ പിന്നെ വീട്ട മൂന്നാള് ഒരു മോളും രണ്ട് മോനും മോള് ഒമ്പതാം ക്ലാസ്സില് പഠിക്കണ് ആ മോള് ഒമ്പതാം ക്ലാസ്സില് പഠിക്കണ് പിന്നെതാ ആ രണ്ട്ആൺകുട്ടികള് ഒരാള് ആറാം ക്ലാസ്സില് ഒരാള് രണ്ടാം ക്ലാസ്സില് ആ വല്യ കുട്ടികളയക്ണ്
ആഹ
ഉ വേറെ എന്തൊക്കെ വർത്തനം
പിന്നെ എന്തൊക്കെന്ന് ഞായറാഴ്ച എന്താ സ്പെഷൽ ഉണ്ടാക്കണ്ടത്
ഇന്ന് പ്പോ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുംല്ല ഇന്നലെ ബിരിയാണി ഉണ്ടായിരുന്നു വന്നും ന്ന് ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നോ ഇന്നിപ്പോ കാര്യമായിട്ട് ഒന്നും ഇ ഒന്നുല്ല ഇന്നിപ്പൊ സാധാ കൂട്ടാനും തന്നെ പോട്ടെ
എന്തെങ്കിലും വിനോദങ്ങൾ ഉണ്ടോ അതായത് പച്ചക്കറി ചെടി അങ്ങനെയൊക്കെ ആയിട്ട്
പച്ചക്കറി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ണ്ട് പ്പം ഈ മഴയ കാരണോം ഒരുവിധൊക്കെ പോയിക്ക്ണ് ഒന്നിച്ച് ഇങ്ങടെ മഴ പെയ ആഹ മഴ പെയ്ത് ആ ഇപ്പൊ കൂറ്റിന് മുളകും തൈയ ഒക്കെ ഉണ്ടായിന്ന് പൂവൊക്കെ ഉണ്ടായിന്നൊക്കെ പോയി ആദ്യൊക്കെ കൊറേകായ്ച്ചിരുന്നു ഇപ്പൊ ഞാൻ രണ്ടാമത് കുമ്പളവിത്ത് മത്തൻ വിത്ത് ഇതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട ഇപ്പങ്ങെ മുളച്ചി
അങ്ങനെ
നല്ല മഴ ആയാലൊക്കെ പോവുക യുംചെയ്യും ഏഹ
റമ്പുട്ടാന് അങ്ങൻത്തൊക്കെ ഇണ്ടാ
റംപുട്ടാനില്ല തയ്യുണ്ട് കായ്ച്ചിട്ടില്ല കുറച്ചൊക്കെ വലുതായിക്ക്ണ് തൈയ്യ്ണ്ട് കായ്ച്ചിട്ടില്ല
ആഹ് ആഹ്
ആഹ് അത് എന്താണ് ഒട്ട് തയ്യല്ല സാധാരണ നമ്മളെ എന്താണ് കുരു കുഴിച്ചിട്ടതായിരുന്നു അങ്ങനെ
ആഹ് അങ്ങനെ അത് കായ്ക്കാൻ കൊറച്ച് ആവല്ലോ
പിന്നെ കാഴ്ചാലാണെങ്കി നല്ലോം ഇണ്ടാവും ചെയ്യും എന്താണ് ഭക്ഷണം ആയിട്ടില്ലേ
ആരൊക്കെ വീട്ടിലിള്ളത്
വീട്ടില് കോള് ഇങ്ങനെ വരുന്നുണ്ട് ഇത് നമ്മള്
ഏഹ്
വീട്ടില് ഇവിടെ ഉമ്മ ഉണ്ട് ഭർത്താവിന്റെ ഉമ്മ പിന്നെ മക്കളും ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ ഭർത്താവ്വിടല്ലേ ഓര് സൗദി അല്ലാ പറഞ്ഞീല്ല
ആഹ് ആഹ്
വേറെന്തൊക്കാ അവിടെന്താപണി സൗദീല് സൗദിൽ അവിടെ ഒരു കുബ്ബൂസും കമ്പനിയില് ഡ്രൈവറായി പോവാ
ആഹ്
നിങ്ങളങ്ങോട്ട് പോവല്ണ്ടോ
ഇല്ലല്ല പോവാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല നമ്മക്ക് മക്കളൊക്കെ വല്തല്ലേ എല്ലാരും കൂടെ ഒട്ടു പോകുമ്പോളൊക്കെ
പിന്നെ സ്കൂള് മദ്രസ അതൊക്കെ മുടങ്ങും അങ്ങനെയൊക്കെ
സ്ഥലങ്ങളിൽ പോക
ആഹ് ഹസ്ബൻഡറ് വന്നാൽ അങ്ങനെ പോകും കുട്ടികൾ ഇങ്ങനെ തിരക്കൊടുമ്പോളൊക്കെ കുട്ടികള് പിന്നെ അവര് വന്നാ നിൽക്കാന ആക്കൂലല്ലോ അവർക്ക് ഇങ്ങനെ എവടെ
ആഹ് ഓൽക്ക് കിട്ടുമ്പോ മൊതലാക്ക നിങ്ങൾ അങ്ങനെ കൊണ്ടൊവുലല്ലേ അവരെ
ഏഹ്
നിങ്ങളെങ്ങനെ കൊണ്ടൊവോന്നും ണ്ടാകൂലലെ
ഇല്ലെയ് നമ്മളിപ്പോ ഒറ്റക്ക് പോവണ്ടേ
അതല്ല നിങ്ങളെ ഫാമിലിന്റെപ്പൊക്കെ പോകൂലേ
പോക്കൊക്കെ ഉണ്ട് ഞങ്ങക്കിപ്പോ വീട് പണി നടക്ക്ണണ്ടേയ് അപ്പോ എഹ് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കില്ല പണിക്കാര എന്തൊക്കെ ആയിട്ട്
എവിടം വരെ എത്തി വീട്
വീട് നമ്മൾ സ്ഥലം വാങ്ങീട്ട് വേറെ വെക്കാനേ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ സ്ഥലം വാങ്ങിട്ടൊള് സ്ഥലം വാങ്ങി വീടിന്റെ വാർപ്പ് കഴിഞ്ഞ് ബാക്കിയും കൂടെ നോക്ക കട്മി മഴായ കാരണേ മഴ നല്ലങ്ങട് ഒന്നങ്ങട് ഒഴിച്ചല്ലാതെ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ
ബാക്കി തന്നെ നോക്കണ്ട വേഗം
നോക്കണംന്നുണ്ട് ആഹ് അപ്പൊ തറവാട്ടിവീട്ടിൽ അതാണെങ്കി
അവിടെ ഇങ്ങളെന്നെ ഉള്ളു നിങ്ങളും
ആഹ് ഉമ്മണ്ട് ആഹ് അമ്മായിമ്മണ്ട് ബാക്കി മൂന്ന് മൂത്തച്ഛന്മാര് രണ്ട് നാത്തുമ്മാര് ഓലൊക്കെ വീട് വെച്ച് പൊയ്ക്ക്ണ്
ഹലോ
കേൾക്ക്ണില്ലാ
ആ ഇപ്പൊ കേൾക്ക്ണ്ട് ഇപടെ അയ്ൻ അയൽവാസി അപ്പുറത്തെ വീട്ടിലെ ബാർപ്പിടലാണ് അപ്പൊ അവ്ട മിഷീനും
സൗണ്ട്ല്ല ഈ സൗണ്ട് ഉണ്ടാവുമ്പോൾ നമ്മള് കോൾ ചെയ്താല് അതിന്റെ ഇതൊക്കെ കട്ട ആവും.
ഉം അപ്പൊ അവിടുത്തെ മെഷീനും എല്ലാം കൂടി ആവുമ്പോളേ
നമ്മൾ ഉള്ളിൽ പോയിട്ടൊക്കെ സംസാരിക്കാനേ പറ്റുള്ളൂ നമ്മള് പണിത്തെരക്കൊക്കെ കഴിഞ്ഞൻ്റ ശേഷ പണിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിൻ്റെശേ സൗണ്ട് ഇല്ല്യത്ത സ്ഥലത്തി ഇരുന്നിട്ടേ കോൾ ചെയ്യാനേ പറ്റുള്ളൂ പറയാ മറ്റേത് സൗണ്ട് ആകുമ്പോ
അധികം ഫോണ് അവരട്താവും നമ്മക്ക് കിട്ടല് കുറവാവും ഇന്ന്
കിട്ടല് കുറവാവും ആ അത്
ഉം ഓളങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ
ഉം പിന്നെ കുട്ട് അവര് പഠിക്കാനുള്ളതൊക്കെപ്പതിൽ ന്നെയല്ല വര
എന്ത്
പഠിക്കാനുള്ളതും എല്ലതും ഫോണിൽ തന്നെയാണല്ലോ ഇപ്പോ പറയാ
പഠിക്കാൻ ഓൻ മൈരിബിന്റെ നേരത്തെ ഇരിക്കെള്ളൂ. പിന്നെ എന്തെങ്കിലും ചിത്രങ്ങൾ വെരച്ച്താക്ക അപ്പോത്തിന് ഒരാള കൈത്ത ഫോൺ കഴിഞ്ഞിണ്ടങ്കിൽ അപ്പോത്തിന് മറ്റാൾക്ക് ഫോൺ കിട്ടണം
ആഹ അതന്നെ ഇവടിം അങ്ങത്തന്നെ ഇവടിം അങ്ങത്തന്നെ ഒരു ഫോണുണ്ട് മൂന്ന്
കാനഘട്ടങ്ങൾന്നെ ആകെ മാറില്ലേ? ഇപ്പ സ്കൂളത്ത് മദ്രാസ്ത്തക്ക വിട്ണ ഫോണില അപ്പോ ഓൽക്ക് പിന്നെ പഠിക്കാൻ ആ ഫോണ് കൊടുത്ത ടുത്തിട്ടില്ലെങ്കിൽ ഇതാ
ആഹ ഇപ്പളേ ഞമ്മക്ക് രക്ഷിതാക്കൾക്കാണ് ജോലിന്നറിയാം
ആഹ അപ്പ രക്ഷിത ആ ആപ്പൊ രക്ഷിതാക്കൾക്കാണ് ജോലി ഇ ഞ്ഞത് എഴുതണം അതെഴുതണം അവരെ നോക്ക ആക്കണ ഓരോന്ന് ഇവിടെ ദിവസേനെ ഉണ്ടാക്കിക്കൊണ്ടര്‌ല ഓരോ ഓരോന്ന് ഇപ്പൊ മുട്ടത്തോലോണ്ട് ഉണ്ടാക്കൽ
ആഹ അതൊക്കെ തന്നെ ഞമ്മക്ക്
പിന്നെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മര ത്തിന്റെ എല കൊണ്ട് വായനാ ദിന ന്ന് അങ്ങനെ ഓരോര ദിനം വരും ഓരോന്ന്, ഓരോന്ന്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം.
ആഹ അതന്നെ ഞമ്മള് പഠിച്ച കാലല്ല എന്നാലും അന്നൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരിത്ണ്ടായിട്ടില്ല.
മരത്തിന്റെ കൊമ്പ് വെട്ടിക്കാണ്ട് എലമലൊക്കെ ഇതാക്കി ഉണ്ടാക്കി കൊടുത്ത് അത് ചെറുതണ്ടാക്കി കീറിട്ട്
ആഹ
ആ ഇണ്ടാക്കാൻ തന്നെ കൊറച്ച് പണിയാണല്ലോ. ഇലത്തി ഇലന്റെ രൂപത്തിൽ വെട്ടികാണ്ട് എടുത്തുകാണ്ടൊക്കെ അങ്ങനെക്കെ
അങ്ങനെങ്ങനെ പോണ് ഇങ്ങൾ എങ്ങട്ടേങ്കിപോക്ണ്ടോ? ഇന്ന് ഞായറാഴ്ചല്ലേ?
ഇന്ന് ഇങ്ങോട്ടും പോണില്ല ഇന്ന് ഇന്നല വാപ്പാന്റെ ആണ്ട് കഴിഞ്ഞിട്ടുള്ളു അപ്പൊ വീട്ടില് കുറച്ച് ഇച്ച് പണിണ്ടാവും
ഏ ഇവടെ ങ്ങ ഇയ്യ് നിക്ക്ണോട്ത്തന്നെ
അപ്പൊ ഇന്ന് എങ്ങോട്ടും പോണില്ല ഇന്നലെ വാപ്പാൻ്റെ ആണ്ട് കഴിഞ്ഞ ക്ഷീണത്തില്ലേ
ആണ്ട് എന്താ പസ്റ്റ് പസ്റ്റ്ത്താണ്ടാ? അതോ കൊറ കൊറെ ആയോ? ആഹ പതിനാറാമത്തല്ലേ
ഉം
ആ അങ്ങനെ വേറെ ആരൊക്കെ എളച്ചിളും മൂത്തച്ചിളും അങ്ങനെയൊക്കെ ഉണ്ടോ?
ആഹ
എളച്ചി മുത്തച്ചി അങ്ങനൊക്കെ കൊണ്ടേയിക്കും
ഇല്ല എളച്ചി ഞാനനൊള്ളും മൂത്തച്ഛാണ് എന്റെ രണ്ടാൾക്കാര്
ആഹ് അപ്പൊ ഉമ്മല്ലയേ
ഏ
ഉമ്മല്ലേ ചോയ്ക്ക
ആ ഉമ്മണ്ടേ
ഉമ്മങ്ങളടുത്താ ഏ് നിങ്ങളിവിടെ വേറെ വീട് വെച്ചതാ
ഉമ്മ മൂത്തച്ചിന്റെ അടുത്താ അതായത് സുഖല്ലാത്തൊരു കാക്കുണ്ട് അ ഓലെടുത്താണുമ്മ
ആഹ് ആ അഎന്താ അവരെ നോക്കാനോ
ആഹ് അപ്പ ആ കാക്കാനെ അങ്ങോട്ടും ഇതാക്കാൻ പറ്റൂല അപ്പൊ മൂത്തച്ചിയും കാക്കിയും തറവാട്ട് ഒർക്ക് തറവാട് കൊടുത്ത്
നിങ്ങള് വേറെ വീട് വെച്ചു പോന്നതാവൂല്ലേ
വെറെ വീട് വെച്ച് പോന്ന് പക്ഷെ എടുത്തന്നെയാണ് ട്ടോ
ആഹ് ആഹ്
അതുകൊണ്ട് കൊഴപ്പില്ല അമ്മ ഇന്നേട കണ്ടേനു ഇന്ന് പോയതാണമ്മ ഏ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കണില്ലേ
ആഹ അപ്പൊ കേൾക്കുണ്ട് തറവാട്ടിൽ വച്ചിട്ടിരുന്നൊ പരിപാടി ഉണ്ടായത് ചോയിക്കാം അതാ തറവാട്ടിൽ വെച്ചിട്ടാണോ പരിപാടി ഉണ്ടായത് ചോയ്ക്
അല്ലല്ല ഞമ്മളെ വീട്ടിൽ വെച്ചിട്ടാ
ആഹ തോന്നെയാള് പരിപാടി
എല്ലാരും ഇങ്ങോട്ട് വന്നതാ തറവാട്ടില് അതിന് സൗകര്യം കൊറവാ
സൗകര്യം കുറവാ അല്ല വീടൊക്കെ ആവുമ്പോളേ
പണ്ടത്തെ തറവാടൊക്കെ ആകുമ്പോ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവവുമല്ലോ
ആഹ് ആഹ് അതന്നെ അതന്നെ എന്നായിക്കോട്ടെട്ടാ വിളിക്കാ
ആ ഓക്കെ ഓക്കെ
ഓക്കേ